ആ കേൾക്ക്ന്ന്ണ്ടോ
ആഹ് കേൾക്കിണ്ട്, എന്താ പറയാ, എന്താ പറയാ, എന്താ ഇപ്പൊ ഇന്ന് ഞാനിവടെ ഇങ്ങനെ നിന്നപ്പോ, ഇങ്ങൾ ഇന്നാള് പറഞ്ഞിരുന്നല്ലോ, മാങ്ങ കുഴിച്ചിട്ട്ന്നൊക്കെ മേങ്ങല്ല സോറി ഒരു മര ത്തിമ്മേ മാങ്ങ മാങ്ങ മാത്രേ ഉണ്ടായിട്ടുള്ളൂന്നൊക്കെ പറഞ്ഞു
ആഹ് അതെ പറഞ്ഞിട്ടിണ്ടായിരുന്നു.
ഇവടെ ഇന്ന് സിസ്റ്ററ് വന്നപ്പോ മാങ്ങ കൊണ്ടെ തന്നു നല്ല ടേസ്റ്റ് റ്റിണ്ടായിരുന്നു അപ്പൊ അവള് അവള് പറഞ്ഞു അതിന്റെ ഏഹ് മാങ്ങാണ്ടി കുഴിച്ചിട്ടാല് ന്നല്ലാട്ടോ ഞാൻ ചിരിച്ചെ സാധാരണ ബഡ്ഡിങ് ഒക്കെ ചെയ്യുമ്പൊയാ നമുക്ക് പെട്ടെന്ന് മാം
ആ മാവ് ഇതിന്റെ അതിന്റെ സീഡ് നല്ലതായിരിക്കുലേ
അതായിരിക്കും പഷേ അവൾടെ വർത്താനം ഞാൻ ആ ആ സന്ദർഭത്തിലിള്ള വർത്താനം ആലോയിച്ചു പോയേ.
ആഹ് ചെലെ ചെലേ പിന്നെ മാവ് അങ്ങനെ കയ്യിനിണ്ടാവും നല്ല ഇതിള്ളേ ഗ്രോത്തും കാര്യങ്ങളും എല്ലാം നല്ല നമ്മൾ പറയുവല്ലൊ പ്രത്യുല്പാദന ശേഷി നമ്മള് സ്കൂൾളൊക്കെ പഠിച്ച സമയത്ത് ശേഷിയുള്ള ട്ടികളുണ്ടാവും ഉം
പിന്നെ
അത് നട്ട് കഴിഞ്ഞാ അത് നട്ട് കഴിഞ്ഞാല് നല്ല ഉം
ആഹ് കൊറേ വിത്ത് വെച്ചിരുന്ന്ന്നെ അതൊക്കെ ഞങ്ങളിപ്പോ മൊളപ്പിച്ചാന് മുളപ്പിക്കാന് മുളപ്പിക്കാനിട്ട് മറ്റേ ച്ചിട്ടേ പക്ഷെ ഞാൻ പറയാം ഗ്രോ ബാഗ് അല്ലല്ല ഇക്കയാണ് കുഴിച് തേ അതിങ്ങനെ ഓരോ സ്ഥലം ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ട് ഇങ്ങനെ കുഴിച്ചിട്ടേരെ ചോളം ചീര ഒക്കെ കുഴിച്ചിട്ട് പയറൊക്കെ ആ അതാ പറഞ്ഞെന്നെ അപ്പൊ അതിനൊരു ആഹ് എന്താ പറയാ ഒരു ഇതില്ല ഒരു മ്ഹ് എന്തപറയാ ഒരു ജീവ് വനില്ല എനിക്ക് തോന്നുന്നു കൊറച്ച് സമയം ആഹ് കൊറച്ച്
ക്ഷെ അതെ അതാദ്യ മണ്ണ് അല്ലെ അതിന് വേണ്ട പിന്നെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യണം നമ്മള്
ആഹ് പിന്നെ ഞങ്ങള് അവിടത്തെ മണ്ണ്ന്ന് പറയുമ്പോ അങ്ങനത്തെ ഒരു മണ്ണു ആണ് മീൻസ് ഒരു മട്ടിമണ്ണാണ് ഉം ചേർത്തു കൊടുക്കാം വിചാരിച്ചതാണ് അവ
അല്ല ഇനിവിട്ട്കൊട് ഇനി ഇ സമയത്ത് ഇട്ട് കൊടുത്താലും മതി ഉം ഈ മഴക് ഈ മഴത് ത്തിട്ടൊടുത്ത നന്നായിരിക്കും
ഉം
പിന്നെന്ന് പറഞ്ഞ ഞമ്മള ഞമ്മള മണ്ണില് അതൊക്കെ ഉണ്ടാകുകന്ന് പറഞ്ഞാല് അതിൽന്ന് കുറെ വിളവെടുക്കാന്നില്ല അങ്ങനെ ഉണ്ടായി കാണുകന്നുള്ളതാണ് അതിന്റെയൊക്കെ ഒരു തോനെ അതിലൊന്നും കൂടുതലായിട്ട് നമുക്ക് ഉണ്ടായി പിന്നെ ഫസ്റ്റായിട്ടല്ലേ പിന്നെ നമ്മൾ ഇങ്ങനെ ചെയ്തോണ്ട് ക്കണം കൃഷി ഇങ്ങനെ ചെയ്ത് ചെയ്ത് ചെയ്ത് അങ്ങനെ റെഡിയാവും പിന്നെ ഈ വേസ്റ്റ് നമ്മള പച്ചക്കറി ഫ്രൂട്ട്സിന്റെ ഒക്കെ വേസ്റ്റ് ഒക്കെ നമ്മള് അങ്ങനെ തൊടിയിലൊക്കെ
ആ ഇട്ട് കഴിഞ്ഞാാല അേ പിന്നെ ഇപ്പ എനിക്ക് തോന്നും ബല്ല
ഇ ക്ലിയർ ഇല്ലല്ലോ ക്ലിയർ വണില്ലല്ലോ കേൾക്കണ്ടോ
എന്തോ ഒരു സ്റ്റക്ക് ഉണ്ട്
ആഹ
ആണോ
കേൾക്കണ്ട് ആ അപ്പൊ കേൾക്കുന്നുണ്ട്
എന്താ പറയാ ഇപ്പൊ കൊറെ സ്പ്രഡ അവിടെ